ഹലോ
ആഹ്
ഹലോ
ഹലോ ആഹ് പറെയ്
ഹലോ
ഹലോ കേക്ക്ണില്ല്യ
ആഹ് കൊറ്ച്ച് സോണ്ടിപ്പറയോ
ആഹ് ആഹ് കേൾക്ക്ണില്ല ഏഹ് സുഖാണ്
എന്ത്‌ണ്ട് വിശേഷം അവിടെയൊക്കെ എങ്ങനെ മഴയെല്ലം ഉണ്ടാ
ഓഹ് മഴണ്ട് മഴണ്ട് അവിടെ
ആഹ് ഇവിടെ നല്ല മഴയാ, ഭയങ്കരം കാലാവസ്ഥ
ആഹ് ആഹ് രാവിലേണ്ട് ആഹ് ഇവ്ടീം രാവിലെണ്ട് എണീറ്റപ്ലെണ്ട് വിടെ ആഹ് ആഹ് ആഹ് കരന്റ്ണ്ടല്ലോ
ഇവിടെ ഇത്ര നേരവില്ല ഇപ്പാ വന്നത്
ഏഹ് രാത്രി പോയതാ
എല്ലാ വാപ് പുലർച്ചക്ക് പോയതാ ഒര് നാ അഞ്ച് മണിക്ക മറ്റോ നാലു മണിക്കറ്റൊ
ഏഹ് അത് ശെരി
അവിടെയാ കളിയെല്ലാം നിന്നില്ലേ ഇന്നത്തെ കളിയൊന്നും ആർക്കും കാണാൻ കഴിയാണ്
ക ആഹ് ആഹ് കറന്റ്‌ ഉണ്ട് കറന്റ്‌ ഉണ്ട് മ്മക്ക് എന്തായി ച്ച ഇല്ലില്ല അവിടെ ചായെക്കായോ
ഏഹ്
ഇല്ല്യ
ഞാൻ ചായ കുടിക്കലില്ല ചൂടുവെള്ളാ കുടിക്കല് ഇപ്പൊ ഉണ്ണിയപ്പം തിന്നിന് പിന്നാ എരോറൂട്ടി ബിസ്കറ്റ് ഉം കഴിച് നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലേ
ഇല്ല ആയിട്ടേള്ളൂ ഞമ്മള് മക്കള് മദ്രസെ പോകാൻ ഉള്ളോണ്ടേ
ആഹ് മദ്രസേന്ന് ഇനി ഇൽ ഇണ്ടാവും ഇല്ലേ അവധി പറഞ്ഞിട്ടില്ല ആഹ് വേറെന്തെ എന്താ നാസ്താ ആക്കുന്നേ ഭക്ഷണാക്ക്ന്നെ
നമ്മള് ങ്ങക്ക് അറിയാവോ അവിടെ പത്തിരി ഉണ്ടാക്കാ വിചാരിച്ചു ന്ന് ഒഴിവുള്ള ദിവസല്ലെ
ആഹ് സാദാ പത്തിരിയാ
ആഹ് സാദാപത്തിരി
ഏഹ് പച്ചരി കുതർത്തീട്ട് കുഴച്ചിട്ട് പരത്തല
അതല്ല നമ്മള് പൊടിയോണ്ട് അരി അരിപ്പൊടി കൊണ്ടെ
അരിപ്പൊടി കുഴച്ചിട്ട് പത്തൽ ന്റെ ഓട്ടിൽ പരുത്തുന്നെയാ
ആഹ് ആഹ് ആഹ് ആഹ്
അത് സാധാരണ പത്തല്ന്ന് പറയ പത്തിരിന്ന് പറയുന്നത് വേറൊന്നല്ലേ
ആഹ് അത് നമ്മള് കട്ടി കട്ടില്ലാതെ ഉണ്ടാക്കൂലേ
ആഹ് കറി എന്താ ഉപയോഗിക്കുന്നതില് അതിന്
കടല കടല
കടലക്കറി കടലക്കറി ദോശക്കാ നല്ലേ
ആഹ് അതന്നെയാണ് ആഹ് ഉണ്ട് ഉണ്ട്
ആഹ് ദോശയും കടലിയും അല്ലെത പുട്ടും കടല നല്ലയ മാച്ച് ആയിട്ട് നല്ലോണം തിന്നാൻ കഴിയും
ആഹ് നമ്മള് ഇന്ന് ഇനി സ്കൂൾ ഒഴിവുള്ള ദിവസം അല്ലേ
ആഹ്
അപ്പൊ അങ്ങനത്തെ ഭക്ഷണൊക്കെയാണ് ലാസ്റ്റ് നമ്മുക്ക് ഇണ്ടാക്കാൻ കഴിയുള്ളു നമ്മള് വേഗം ഉണ്ടാക്കണ കടിയൊക്കെ നമ്മള് സ്കൂൾ ഉള്ള ടൈമില് ആഹ് ആഹ് അതന്നെ പിന്നെ
പിന്നെ എനക്ക് പിന്നെ പൊറോട്ടി ണ്ട് ഇന്നലെ കൊണ്ട് വന്നിനി
ആഹ് ശരി ആഹ് അപ്പൊ അങ്ങന വല്ലാ ഇത് വേണ്ടല്ലേ ഭക്ഷണം ആരൊക്കെയുണ്ട് അവിടെ വീട്ടില് ആഹ് വീട്ടില് ആരൊക്കെയുണ്ട്
ഇന്ന് അതിനെ കൊണ്ട് ഒപ്പിക്കാന്ന് വിചാരിച്ച് ഇന്നല കുട്ടികള് തിന്നുന്നില്ല ഇന്നല ഭർത്താവ് കൊണ്ടന്ന് തന്ന് രാത്രി
ആഹ്
പൊറോട്ടിയും കറിയും ഉണ്ട് ഇന്നല കഞ്ഞിയാ കുടിച്ചേ അത് നമുക്ക് പൊറോട് മറ്റോന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൊണ്ട് ഉപയോഗിക്കണം വേറെ ഉച്ചക്കെന്താക്കുന്ന മീനെല്ലാം ഉണ്ടോ
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട് അത് ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞാ മീൻ വണ്ടി വരും ചെയ്യും ഇല്ല കുറച്ച് കഴിഞ്ഞാൽ വരും വണ്ടി വരും വണ്ടി വരും കുറച്ച് കഴിഞ്ഞാല് ഉം
എന്താ നിങ്ങ വെക്കുന്ന മീൻ തന്നൊയിരിക്കല്ലേ ഞാൻ സാമ്പാറാ വെക്കുന്നത് നിങ്ങള് സാമ്പാർ എങ്ങനെയാ വെക്കല്
സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ടാണ്ട് ആദ്യം സാമ്പാർ പൊടിയൊക്കെട്ടാണ്ട് പരിപ്പൊക്കെ ഇട്ട് പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ട് വേവിക്കും ആദ്യം ആഹ് ആഹ് ഉം ആഹ് എല്ലാം ഇടും നമ്മള എടുത്തുള്ള
ഏഹ് രസം
ഇല്ല ബീറ്റ്റൂട്ട് ഇടില്ല ബീറ്റ്റൂട്ട് ഇടില്ല പിന്നെ ബീറ്റ്‌റൂറ്റ് ഇട്ടാൽ കളർ മാറും ഉം
ഒരു രുചിക്ക് വ്യത്യാസം
ആഹ് ഇണ്ടാവും
ആ അതുകൊണ്ട് ഞാൻ ബീറ്റ്റൂട്ട് പച്ചടിയ ആക്കും ബാക്കി ക്യാരറ്റ് ബീൻസെല്ലാം ഇടുവല്ലേ
ആഹ് ആഹ് നമ്മളടുത്തുള്ള കഷ്ണങ്ങള് കഷ്ണങ്ങള് ഉള്ളത് എന്താ
ആഹ് ക ഉള്ളി തക്കാളി വെളുത്തുള്ളിയും പച്ച കൂടി എല്ലാം ഇടൂലേ അതിന്റത്ര പൂക്കൂ
രണ്ട്
രണ്ടു ആ ഞാനും അങ്ങനെ നിങ്ങ വറക്കുമ്പോ എന്തല്ലോ ഇടല്
വറക്കുമ്പോ നമ്മള് തേങ്ങ അരച്ച് വർത്താണ് അങ്ങനെ ഉപയോഗിക്കലില്ല സാധാ നമ്മള് കടുകും ഇതൊക്കെ ഇട്ടാണ്ട് വറുത്താണ്ട് അതിൻ്റെ ഇടയിൽ സാമ്പാർ പൊടി ഇട്ടാണ്ട് അങ്ങനെ
ഇന്ന് മുളക് കറിയാ വെക്കുന്ന ആ കടുക് പൊട്ടിച്ചിട്ട് മല്ലി പൊടിയും കൊത്തമ്പാരിപ്പൊടിയും അല്ലാ മുളകും മസാല പൊടില്ല അല്ല സാമ്പാർ പൊടീല്ല അയിലന്നെ വാട്ടിട്ട് മുളകറി ആയിരിക്കും വെ ക്ക്ന്ന്ണ്ട് അല്ലേ വറ്ത്തരച്ച് വെക്കലില്ലേ
ഇല്ല ഇല്ല ഇല്ല അവിടെ അയിന് മക്കൾക്കൊന്നും അങ്ങനെ പറ്റൂല അല്ലല്ല മക്കൾക്ക് പറ്റൂല
അതല്ലേ കുട്ടികൾക്ക് നല്ലേ
ആഹ് അവിടെ ഇവിടെ വെക്കലില്ല ഞമ്മള് ആദ്യക്കെ വെച്ചിരുന്നു
പക്ഷെ അത് രണ്ടു തരത്തി ഓരോ ടൈം രുചി ഐണ്ടാവൂല്ല ഞാനിങ്ങനെ ഓരോ ഒരിക്കലക്കി പോലെ ആകാണ്ട ഇപ്പൊ അന്നേരം കുട്ടികൾ തിന്നൂല പിന്നെ സൂക്ഷിച്ചാക്കിക്കഴിഞ്ഞാ ഒരു നല്ല രുചിയിലാക്കി കഴിഞ്ഞാല് വർത്തരച്ചത് രണ്ടു നേരം എത്തിക്കാൻ നല്ലത്
ആ അതെ രണ്ടു നേരം പിറ്റേന്നക്കും സാമ്പാർ നല്ല രസമാണല്ലോ
ആഹ് രണ്ടുസം ഞാൻ എത്തിക്കും ഓരക്കെ തേങ്ങ അരച്ച മീൻ കറി വെച്ചാല് നമ്മ രണ്ടു ദിവസം എത്തിക്കല നിങ്ങള് കൊറേ ഫാമിലിയല്ല ഒറ്റക്ക് നിക്കുന്നാ
ഇഡ്ഡലി നൈറോസ്റ്റ് ഉച്ചക്കെണ്ടായ നല്ല രസം ആണല്ലോ അല്ലെ ആ നല്ല ടേസ്റ്റാണ് മ്മള്
തലേന്ന് സാമ്പാർ വെച്ച്
ആഹ്
പിറ്റേന്ന് ഇഡ്ഡലി ആക്കി രണ്ടു നിങ്ങളെ കുട്ടികളെല്ലാം എത്രയാണ് നിങ്ങക്ക്
എനക്ക് മൂന്നാള് മൂന്നാളുണ്ട് ആ വലുത് രണ്ട് മോളാണ് ചെറുത് ആൺകുട്ടി ഇതാണ് ആൺകുട്ടിയാണ്
എത്രയി പഠിക്കുന്നു മൂത്താള്
മൂത്താള് പ്ലസ് വണ്
ആഹ് എന്റെ പ്ലസ് ടുവിനാ
പ്ലസ് ടു വിനായല്ലേ
മറ്റേത് എന്റെ ഒമ്പതാം ക്ലാസ് രണ്ടാമത്തെ എത്രയില്?
രണ്ടാമത്തത് ആറാം ക്ലാസ്സില്
ആറാം ക്ലാസ്സിലാ മറ്റേത്-
ചെറ ചെറുത് ആ ചെറുത് യു കെ ജി ല്
ആ എന്റെ മോള് ഒന്നാം ക്ലാസ്സില്
ഏ അപ്പൊ മൂന്നാളാ
ഫാമിലിയാ ഒറ്റക്ക് നിൽക്കുന്ന കുടുംബം
ആഹ് ഒറ്റക്കാ ഒറ്റക്ക അവിടെ- അത് ഇപ്പല്ല ഇവിടില്ല ഡ്രൈവിംങ്ങ് വണ്ടിയെടുത്ത് പോയിന് വണ്ടിയ എടുത്ത് പോയിന് ആ
ആ ഞാനും ഒറ്റക്ക് നിക്കുന്നതന്ന് സ്വന്തം വീട്ടില് നിക്കുന്നതാണ് മൂന്ന് പെൺകുട്ടികളാണ് ഭർത്താവ് രാവി - തന്നെ പോയി ഷോപ്പ് കടയാന്ന് ജൂസ് കട ആഹ രാത്രി പത്തരക്കെ വരൂ
ഡ്രസ്സിന്റെ കടയാ
അല്ല ജ്യൂസ് ജ്യൂസിന്റെ
ആഹ് ആഹ് ആഹ് ശരി ആ ഹ് ആഹ് എല്ലാ ഫ്രൂട്ട്സും ഉണ്ടാവും
ആഹ് ജ്യൂസും ഫ്രൂട്ട്സ് ഇല്ല ജ്യൂസുകള് പിന്നെ കടികള്
ആഹ് ആഹ് ആഹ് അത് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിന്റെ അടു- എന്തൊ അതോ സ്കൂളിണ്ട അങ്ങനെ അങ്ങ അവിടെ എടുത്താ അങ്ങനെ എന്തൊ - മാർക്കറ്റില ആ ശരി
ആഹ് മാർക്കറ്റ്ന്ന് വെച്ച എല്ലാ പച്ചക്കറികളും- എല്ലാം വെക്കുന്ന ഫ്രൂ. എ-
സൂപ്പർ മാർക്കറ്റ് എല്ലാതും ഉം ഉം ഉം ആഹ് ശരി
ഹെല്പ് അന്നേ ഈ കട വന്നത്
ആഹ് ആഹ് ആഹ് ആ ശരി പിന്നെ ഒക്കെ എന്താ അങ്ങനെ പോവണ്ട് ഇല്ല ഇന്നില്ല ഇന്ന് ശനിയല്ല
എന്റെ ഒരു മോക്ക് വിദ്യാലയം ഒണ്ട് പൈസ കൊടുത്ത്- പഠിക്കുന്ന പക്ഷെ എന്റെ മോക്ക് ചെറിയൊരു പനി അത് കൊണ്ട് അയക്കുന്നില്ല ഡോക്ടറടുത്തും പോവാഞ്ഞിട്ട്-
ആഹ് ഇവിടെ ചെറുതിനും അതേ മതിരി നല്ല പനിയ
ഉം ഇപ്പോഴത്തെ കാലാവസ്ഥന്റെ ഇതാ അതോന്നു ഭയങ്കര പനി വന്ന്
ഉം ചുമയുണ്ട് അല്ലേ
എന്ത്‌
മോക്ക് മോക്ക് ചോമ ഒണ്ടല്ലോ എക്ക്
ആഹ് ചോമയുണ്ട് തണുപ്പും പിടിച്ചന് പോ വിദ്യാലയപ്പ- ലീവായിപ്പോ അന്നേരാണ് ഇവർക്ക് കൊറ എഴുതാനെല്ലാം ഉണ്ടാവൂലേ
ആഹ രണ്ടു ദിവസം ഒഴിവുണ്ടായാലേ- ആഹ് ആഹ് രണ്ടു ദിവസം ഒഴിവുണ്ടായാലേരിപ്പോ ആഹ്
രാവിലെ വെച്ചിന് വിദ്യാലയം ഉള്ള ആളെല്ലാം എങ്ങനെയാവുമ്പോ
ആഹ് അതന്നെ
പിന്നെ ഭർത്താവിന് ഭക്ഷണം കൊടുത്തിട്ടാ അയച്ചിന് ഹലോ
ആഹ് കുറച്ചു കഴിഞ്ഞാ വരും ആഹ് ആഹ്
ആഹ് അപ്പോളത്തേക്ക് ഭക്ഷണ ആക്കുരിക്കുംല്ലേ ഉച്ചക്ക് ചോറ് തിന്നാൻ വരുവോ
ആ ചോറ് തിന്നാൻ വരും രാവിലെ വരൂല്ല പിന്നെ ഉച്ചക്ക് ആ ഉച്ചക്ക്
രാവിലെ രാത്രി എന്താ ഭക്ഷണം കഴിക്കല്
രാത്രി ഞങ്ങള് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും സാലഡോ ഇല്ലില്ല ആഹ് ചോറ് ആദ്യൊക്കെ തിന്നിരുന്നു ഞാന് ആഹ് ആദ്യൊക്കെ ഞാൻ തിന്നിരുന്നു പിന്നപ്പം ഇ ങ്ങട്ടേ കൊറച്ച് ഇത് കൊറച്ച് തടി ഓവറാ
അപ്പ പറയൂ എനിക്കിന്ന് വേണ്ടാ
അയേ ശരി
ഇന്ന് ഭക്ഷണം വേണ്ടാന്ന് പറയും അത്കൊണ്ട് ഞാൻ കൊടുക്കാൻ നിക്കലില്ല
ആഹ് ആഹ് ആഹ് ആഹ് നമ്മള് കഴിച്ചു നമ്മളിപ്പോ ഒരാഴ്ച വര കഴിച്ചിരുന്നു നമ്മള് ഉം ഉം
ഇന്നലെ പിന്നെ പള്ളീന്ന് കിട്ടിയ എഗോ ചക്കരച്ചോറ്ന്ന് അറിയുന്നക്കലുണ്ടാ ഗോതമ്പ് കടലല്ലിട്ടെ അത് കിട്ടിട്ട് അതാ കൊടുത്ത പിന്നെ പപ്പായ പഴുത്തത് അല്ല അത് പള്ളീന്ന് കിട്ടീന് പിന്നെ അത് വെ വെറുതെ ബാക്കിയാവൂലേ
ആഹ് അതന്നെ
അതുകൊണ്ട് പൊറോട്ട തിന്നാ തിന്നിട്ടില്ല ആരും അതാണിന്നേക്ക് പൊറോട്ടപ്പൊ ഒഴിവാക്കിയത്
ആഹ് അത് ശരി
ബേറെ കുട്ടികളെല്ലാം എണീച്ചു മദ്രസീ പോയായിരിക്കുല്ലേ
ആഹ് ഒരാള് പോയി പിന്നെ പറ്റ ചെർ തിന് നല്ല പനിയാണ് അപ്പൊ പിന്നെ പറഞ്ഞയച്ചിട്ടില്ല ആഹ് പിന്നെ